ആഹ് കേക്കാം എന്തൊക്കെ വിശേഷങ്ങൾ സുഖല്ലേ ആഹ് ആഹ് ഇവടെ സുഖം സുഖം എന്തൊക്കെ പരിവാടി ചോറ് കഴി ക്കെ കഴിഞ്ഞ് കെടന്നൂലേ
കെടന്നില്ല ആഹ് ഇല്ല ഇല്ല ഇല്ല ഇവ്ടെ കുഞ്ഞൊണ്ടേ കുഞ്ഞ് ഒറങ്ങാതെ നമുക്ക് ഒറങ്ങാൻ പറ്റില്ലല്ലോ
ആഹ് അയ് ശരിയന്നെ കുഞ്ഞ് ഒറങ്ങാതെ ഒറങ്ങാൻ കഴിയൂല അപ്പോ ചെറിയെ ചെറിയ കുൻ കുട്ടിയാ മൂന്നര വയസ്സണോ ഒരു കുട്ടിയെ ഒള്ളൂ
ആഹ് ഒരാളെ ഒള്ളൂ അവടെ
ഇവടെ എനിക്ക് രൺ മൂന്നര വയസ്സൊള്ള ഒരു കുട്ടിയുണ്ട് ഒരു വയസ്സൊള്ള ഒരു കുട്ടിയ്ണ്ട്. മോന് രണ്ട രണ്ടാളുണ്ട് രണ്ടാളെ ഇങ്ങനെ നോക്കിയിരിക്കന്നെ പണി നല്ല വികൃതേളാണ് രണ്ടും ആഹ് അപ്പൊ എന്താ നോക്കിയിരിക്കന്നെ വേണം അത് ഈ വല്യ കുട്ടിക്കെയ് ചെറിയ കു ട്ടി ഉണ്ടായപ്പൊള്ളൊരു മാനസിക സമ്മർദ്ദ ഓക്ക് മൻ സികായിട്ട് ഭയങ്കര എടങ്ങേറായിരുന്നു അപ്പൊ ഈ പാ പ്രസവിച്ചു കഴിഞ്ഞ ഒടനെ തന്നെ ഇവനെ ഒരുപാട് സ്നേഹിക്കണെക്കെ കണ്ടപ്പോത്തന്നെ ഇവക്കേ ഭയങ്കര എടങ്ങേറായിരുന്നു അപ്പൊ ആ ആഹ് അന്ന് തൊട്ടാണ് ഇവള് ഇവനെ കാട്ടിങ്ങാ ആഹ് അങ്ങനെ വികൃതി ഭയങ്കര അപ്പൊ ഇപ്പളും കാട്ടും ആ ഒരു സ്നേഹം കുട്ടിക്കില്ല ഓനോടെയ് അപ്പൊ അങ്ങനേ വികൃതി കാട്ടി കൊണ്ടേ ഇരിക്കും അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരിക്കണം. ഹലോ
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോളൂ ആഹ് അപ്പൊ എപ്പഴും ഒരാള് വേണല്ലോ അടുത്ത്
ആഹ് ആഹ് വേണം വേണം എന്നും അംഗനവാടി പോവലിണ്ടേയ് ഇന്നിപ്പം ഇന്ന് മൊഹ ഹറം ഒമ്പതല്ലേ പിന്നെ ഞങ്ങക്ക് ഇന്ന് ഉമ്മ ഇമ്മ ഹജ്ജിന് പോയിട്ട് വന്നതേർന്നു അപ്പം രാവിലെ പുലർച്ചക്കാ വന്നത് മൂന്ന് മൂന്നരേക്ക ആയി ട്ടുണ്ട് അപ്പൊ ഞങ്ങള് കെടന്നപ്പോ നേരം വൈകി അപ്പ എണിക്കാനും നേരം വൈകി. അപ്പോ ഓള് അംഗനവാടിക്കെക്കേ പോയതുല്ല അ എന്നും പോ പോവാൻ മടിയാണ് ഇപ്പം ഒരു മാസായിട്ടിങ്ങനെ റെഡി ആയി റെഡി ആയി വരേരുന്നു. പക്ഷെ ഇനിപ്പം മൂന്നാല് ദിവസം ഉം എന്താ ഒഴിവ്ണ്ട്. ആഹ് ഒഴിവ്ണ്ടായി കഴി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട രാവിലെ എണീറ്റ് ഒരുങ്ങാന് ഭയങ്കര ഏഹ് ബുദ്ധിമുട്ടും ഇവട്ന്നങ്ങട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നല്ല. ഇവട്ന്നാണ്ട് അങ്ങട്ട് എത്തി കഴിഞ്ഞഴിഞ്ഞാ വിഷയല്ല പക്ഷെ ഒരുങ്ങാള്ളൊര് മടിയാണ് ഈ കുട്ടേള് തമ്മിലുള്ളത് കാണുമ്പോ രാവിലെ മ്മക്ക് പറഞ്ഞയക്കാനും തോന്നും ആഹ് അതുകൊണ്ടാണ് അവടെ സ്കൂൾ പോണോലാരെങ്കിണ്ടോ അവടെ സ്കൂൾ പോണവരരെ സ്കൂളിൽ പോണവരരെങ്കിലും ഏഹ് ഒരു കുട്ടിയോ
ത്തിരിപ്പോവണ്ട്
ആഹ് പ്ലേ ആഹ് അയ് ശെരി ആഹ് ഇപ്പത്ര മൂന്നരന്നല്ലാറഞ്ഞ് ആഹ് അംഗനവാടിക്കൊക്കെ ആ ക്കാനായല്ലോ ഇപ്പൊ ഇപ്പൊക്കെ എല്ലാവർക്കും മൂന്ന് മൂന്നരയിലും അംഗനവാടി നിർബന്ധാ.
ആഹ് ഇവടെ അം അംഗൻവാടി വലിയ സുഖമില്ലേ.
ആഹ് അങ്ങനെണ്ടായിട്ട് കാര്യല്ല ആഹ് ആഹ് അങ്ങനെണ്ടായിട്ട് കാര്യല്ല അംഗ
കുട്ടിയുടെ സേഫ് റ്റു അല്ലേ നമക്ക് വല്
ആഹ് ആത് ശരിയാ ഇപ്പൊ ഇവടെ അതുപോലെ തന്നെയാണ് അംഗനവാടി കൊറച്ച് ദൂരത്താ ഞൻ കൊണ്ടു വിടാനും കൊണ്ട് കൊണ്ടുവരാനും ഭയങ്കര ബുദ്ധിമു പക്ഷെ ഞാൻ ആദ്യ ടീച്ചർ അടുത്ത് പറഞ്ഞു നിങ്ങൾ കൊണ്ടു പോവുവാണെങ്കിൽ ഞാൻ എന്താ വിടാം അല്ലെങ്കിൽ എനിക്ക് കഴിയൂല്ല കാരണം ചെറുതൊന്നും കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞാ ആ എന്ന ശരി ശരി ഞാൻ കൊുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് എന്നും കൊണ്ടുപോകയും ചെയ്യും കൊണ്ട വരും ചെയ്യും അതുകൊണ്ട് നമുക്ക് പ്പറിസ്കില്ല അപ്പൊ പിന്നെ വിഷയല്ല നമ്മുക്ക് ഇപ്പം ഒരു കൊണ്ട പോവും കൊണ്ടും ചെയ്യും പിന്നെ എന്നാല് ഭക്ഷണം കാര്യങ്ങളൊക്കെ ആ കൃത്യം കൃം ത്യം പോലെ കാര്യങ്ങൾ നടക്കുകയും ഉറക്കായാലൊക്കെ ഓക്കെ മറ്റത് നമ്മൾ പണി ഒരു ഒരുങ്ങട്ടെ ഒരുങ്ങട്ടെ ഇട്ട വിചാരിച്ച് നിക്കൂലേ അപ്പൊ ഓല ഭക്ഷണം അതേപോലെ തന്നെ ഉണ്ടാവും ഇത പ്പ പറല്ല വികൃതിക്കും കൊറ കുറവാണ് അങ്ങനെയ ആവുമ്പോള് അങ്ങനെയാണ് ഇപ്പൊ ഇന്നിപ്പോ പോവാൻ വരും മടി ഇനിയിപ്പ നാളെ മുഹറം പത്താണ് അയിന്റെ ഒഴിവുണ്ട് ശനി ഞായറ് ഒഴിവുണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്താ ഇതേപോലെ തിങ്കളാഴ്ച ഒരു ടൂറുണ്ട് ഫാമിലി ട്രിപ്പാ അതൊക്കെ കഴിഞ്ഞ് ക്കുമ്പോം വീണ്ടും അതേപോലെ തന്നെ മടി പിടിക്കും
ആ എങ്ങോട്ട് ട്രിപ്പ്
ട്രിപ്പ് ഇവിടെ ഇവിടെ ഞങ്ങളെ കുറച്ച് കു എടുത്ത തന്നെയാണ് ഒരു ഇത് അതായത് റിസോർട്ട് എടുത്താണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒരു ദിവസത്തെ സ്റ്റേ അത്രേ ഉദ്ദേശിക്കണള്ളൂ ആ ആഹ്
അങ്ങനെയൊക്കെട്രിപ്പ് ഇപ്പൊക്കെ പോക്പോ കുറച്ചും കൂടെറിലക്സ് ആക്കുല്ലോ
ആഹ അത് ശരിയ ഈ രണ്ട കുട്ടികളും കൂടെ ആവുമ്പോ നമ്മക്ക് മൈ മനസ്സ തന്നെ അങ്ങോട്ട് തളർന്ന് അങ്ങനെ മന പ്പൊക്കെ ഭയങ്കര അപ്പൊ ഈ നമുക്ക് കൂടുതൽ നടക്കാനും കയ്യില കുട്ടികളരണ്ടാളവും
ഉം ഉ
രണ്ടാളാവകുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു റിസോർട്ട് എടുത്താണ്ന്ന് ക്കപിറ്റെന്ന് പോരാ അതാക്പോ നമ്മള് വീടാണ് പക്ഷെ ഓ ഈ ഒരു എന്താ പറയാ ഈ ഒരു ദീന്ന് അങ്ങനെ മാറി നക്കും ചെയ്യാലോ
ഉം ഉം ഉം
അങ്ങനെയൊക്കെ ഒരു സുഖാണ് അപ്പം അപ്പൊ ഈ ഇനിയിപ്പം ര ആ ലീവൊക്കെ കഴിഞ്ഞങ്ങട് പോകുമ്പം നല്ല മടിയായിരിക്കും അപ്പൊ ഭയങ്കര റിസ്ക് ക്ക ഇങ്ങള് ആ
മൂത്ത കുട്ടി വേറെ പിള്ളേരോടൊക്കെ വഴക്കുണ്ടാക്കുമോ
ഇല്ല ഇവന് കാണും മ്പം ബാക്കിയുള്ളവർക്ക് എല്ലാ സാധനങ്ങളും കൊടുക്കും എല്ലാ മി ട്ടായി കാര്യങ്ങളെല്ലാം ഞമ്മള് വാങ്ങിക്കൊണ്ട് വന്നാൽ എല്ലാവർക്കും ഷെയർ ചെയ്താണ്ട് കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇവനോടോക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് അറിയില്ല അത് ചെറുപ്പ ചെറുപ്പത്തിലേ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ചെറു പ്പത്തിലേ ഞമ്മള് ഓളെയാണ് ആദ്യം സ്നേഹിച്ച് കൊണ്ടുവന്നീനത് അപ്പൊ അതിന്റെ ഇടയില് ഇവൻ ഉണ്ടായപ്പം സ്വാഭാവികമായിട്ടും റിലേറ്റീവ്സിന് എല്ലാവർക്കും ഓനോട് ഒരു ഇഷ്ടം ഇതൊക്കെ തോന്നുവല്ലോ നമ്മള് ഫസ്റ്റ് തന്നെ വന്നാണ്ട് ണ്ട്ഓ ഓല എടുക്കും ഇതാക്കും ഒക്കെ ചെയ്യും പക്ഷെ അത് പെട്ടെന്ന് ആരും അങ്ങനെ ക്യാച്ച് ചെയ്യൂല ഏഹ് അപ്പം ഇവ ഇവന് എന്താ അപ്പൊ എല്ലാരും സ്നേഹം കണ്ടിട്ടാണോ എന്താ അറിയില്ല കുട്ടിക്ക് ഇവനെ പ്രസ ച്ച അന്ന് മുതലേ കണ്ണ് കണ്ണ കണ് കാണത് ഇഷ്ടവല്ല ഇവള് ഇവക്ക് അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ഒരു കുട്ടിനെന്നെ ഓക്ക്അങ്ങനെ ഒരു ഇഷ്ടല്ല പക്ഷെ അല്ലാത്ത കുട്ടികളെ കാണുമ്പം ചെറിയ കുട്ടികളെ കാണുമ്പോ സ്നേഹിക്കും ഇപ്പെന്റെ നാത്തൂന്റെ കുട്ടിനെ കാണുമ്പോം ഭയങ്കര ഇഷ്ടാ. ഓനിക്ക് എല്ലാ സാധനങ്ങളും ഷെയർ ചെയ്തൊണ്ട ക്കെ കൊടുക്കും പക്ഷെ ഈ ഇവനെ കാണുമ്പോൾ ഇവനിക്ക് എന്താ പറയുക മുഠായി കാര്യങ്ങള് ഒന്നും കൊടുക്കു ഇവനെ നല്ലോ കാട്ടൊക്കെ ചെയ്യും കരുതല അത് ഇനി ഞമ്മളെ നമ്മളതാണോ ഓക്ക് വേറെ ആഹ് ഒരു ഇത് പോയി നഷ്ടപ്പെട്ടു വിചാരിച്ചിട്ടാണോ എന്താ അറിയില്ല ആഹ് അപ്പം പ്രൊസീ വിളിച്ച് കൊണ്ടുവന്ന് എന്താ നമ്മൾ തൊണ്ണൂറ് കഴിഞ്ഞാണ്ട് നമ്മളെ വീട്ടിക്ക് വന്ന സമയ തന്നെ എന്താ കുട്ടീനെ വടികൊണ്ട് എടുത്ത് അടിക്കുക കടി ക്കുക വയറിന്റെ മോ ആഹ് വയ റിന്റെ മോളിൽ കേറി നിക്കുക അങ്ങനെ ഒരു സൈസ് കാട്ടികൂട്ടലാ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് കുറെ ഒക്കെ ലെവലായി ഇപ്പം ഇവനെയൊക്കെ ഇങ്ങനെ ഓളോട് ചരിക്കണ് വർത്താനം പറയണൊക്കെ തുടങ്ങിയപ്പം എന്താ ഇപ്പൊക്കെ കൊറച്ചൊക്കെ ഒരു മെച്ചമുണ്ട്. എന്നാലും കൊഴപ്പല്ലാത്ത രീതിയില് അങ്ങ് പോവാണ്.
ആഹ് എന്താ? അപ്പൊ അപ്പം ഇപ്പൊ പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ കേറി ഇവരെരണ്ടാളെയും ഇങ്ങനെ നോക്കിരിക്ക ക്കാണ് പണി മെയിൻ ആയിട്ട് മെയിനായിട്ടുള്ള പണി അതാ അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊന്ന് നോമ്പാണ് അപ്പം പിന്നെ ഇനി വൈകുന്നേരത്തേക്കുള്ളത് ഉണ്ടാക്കാം. ഏഹ്
കുട്ടികൾക്ക് നോ കുട്ടികൾക്കും നോമ്പുണ്ടോ?
ഇല്ല ഇല്ല ഇല്ല അവർക്ക് ഫുഡ് ഒക്കെ കൊടുത്ത് ഇപ്പൊ അങ്ങനെ റൂമക്ക് വന്നതാണ്. ഇനിയിപ്പം അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാനുള്ള ടൈമും ആയിട്ട് ഉണ്ടാവും. അങ്ങനെ ഇരുന്നതാ. ആഹ് അപ്പം ഇമ്മേം എനിക്ക് ഒര് ഇളയച്ചൻ ഉണ്ട് അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടേയുള്ളു അപ്പം അവരും ഉണ്ട് അവർക്കൊക്കെ അവർക്കും ഉണ്ടാക്കണം എല്ലാരും നോമ്പ് മോച്ചിക്കണ്.
ആഹ് ആഹ്ആഹ്
അപ്പ അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ ഇനി ഇനി ഇറങ്ങാനുള്ള നേരായി
ഓഹോ ഹോ ആ ഹ് ഇവനേയും നോക്കി പാടല്ലേ?
ഏഹ് എങ്ങനെ? ആഹ് പാടാണ് പാടാണ് രാവിലെ ലത്തെ ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞ് കഴിച്ച് എനിക്ക് നോമ്പില്ലായിരുന്നു അപ്പൊ ഞാൻ കഴിച്ച് പ്പ വന്ന് ഇരുന്നേ ഉള്ളൂ ഇനിപ്പ അടുത്ത ഫുഡിന് പോവാം. ആഹ് കുഞ്ഞിന് പാല് കൊടുക്കാണ് പിന്നെ അവനക്ക് അതല്ല എനിക്ക് മൂത്ര പൈപ്പുണ്ട് ഏഹ് ഓനിക്ക് അതെ ഒരു മൂത്ര പായ പിന്നെ പ്രശ്നമുണ്ട് അപ്പം എനിക്ക് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാല് ഓന്ക്ക് വേഗം അതിൻ്റെ ഇത് കാണിക്കും അപ്പോ അപ്പോ എ വെള്ളം ഇല്ലാതെ നിക്കാൻ പറ്റില്ല അപ്പം ഇനി നാളത്തെ രണ്ടു ദിവസമാണ് നോമ്പേ അപ്പം നാളത്തെ നോമ്പ് എന്തായാലും നോൽക്കാം അപ്പൊ രണ്ടു ദിവസം കൂടി കഴിയൂ അപ്പം പിന്നെ എന്താ ഇന്ന് നോൽക്കേണ്ട വിചാരിച്ചു. അപ്പം നാളെ നോൽക്കണമെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം കൂടി ആയാല് ഞമ്മൾ ഡോക്ടർ പറഞ്ഞി ട്ടുണ്ട് നമ്മളുടെ പാലിൽ ഉണ്ടാവുന്ന വെള്ളത്തിന്റെ അംശം കുറയുമ്പോഴേൾക്ക് മൂത്രത്തി നല്ല പൈപ്പ് വരും എനിക്ക് വേറെ മൂത്രപ്പഴപ്പ് വെരലുണ്ട് അപ്പൊ പിന്നെ എനിക്ക് വന്ന കഴിഞ്ഞ പൊളികുവരും അത് വരാതെ ശ്രദ്ധിക്കണം പ്രതേകിച്ചു ആൺകുട്ടിക്കാളക്കുമ്പോൾ ആഹ് ആഹ് ഉണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിലും പ്രഗന പ്രഗ്നെസിന്റെ മുന്നെക്കെ ആയിട്ട് അങ്ങനെെ ആഹ് ആഹ്
ആഹ് ആഹ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവള് പക്ഷെ ഇവള് ചേട്ടന്റെ ആ ഒരു ഇതാണ് അപ്പൊ ചേട്ടൻ നന്നായിട്ട് വെള്ളം മുടിക്കും അവളും ഇതുപോലെ തന്നിട്ട് വെള്ള ഇങ്ങനെ കുഴപ്പൊന്നുമില്ല പക്ഷെ പ്രഗ്നൻസി പ്രഗ്നൻസി ടൈമിലയപ്പോ നല്ലതായിട്ട് എനിക്ക്
ആഹ് എനിക്ക് ഈ ഇത് എന്താ രണ്ടണ്ട് പ്രാവശ്യം ഉണ്ടായപ്പോഴും മൂത്രപ്പഴപ്പം ആയതാണ്ട ഡോക്ടറെ കാണിക്കുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതുണ്ട് അറിയ ഏഹ് അപ്പോളാണ് ഇതുള്ളതറിയാം
ഓ
ആഹ് ടെസ്റ്റ് ചെയ്യുമ്പം മൂത്രപൈപ്പാണ് ഫസ്റ്റ് ച്ചായിട്ട് വരി അത് അദ്യേ ഉണ്ട് അതേ ഇനണ്ട് എനിക്ക് അപ്പൊ എനിക്ക് വന്ന് കഴിഞ്ഞപ്പോ എനിക്കും വരും അത എ അങ്ങനെ എനിക്കറിയില്ലഏഹ് എനിക്ക്വന്ന അപ്പം തന്നെ ഈ ഓക്കും ഓനിക്കും വരും അപ്പൊ ഞാാനിങ്ങനെ നോമ്പ് നോൽക്കാതെ അങ്ങനെപ്പ റമലാൻക്ക് ഫുൾ നോമ്പ് നോറ്റിയിരുന്നു അപ്പൊ ആഹ് സമയത്താണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് അന്ന് ഭയങ്കര ചൂടു അല്ലേ ഇപ്പം ചൂട് അന്ന് തന്നെ ചൂടാകുമ്പം ചൂടാണ് വിചാരിച്ചിൽ വെള്ളം കുടിക്കും ഇപ്പന്ന് പറഞ്ഞാൽ തണുപ്പാണ് വിചാരിച്ചണ്ട് വെള്ളം കുടിക്കാതിരിക്കും അപ്പളാണ് ആഹ് പ്രശ്നം വര മറ്റത് നമ്മൾ ശ്രദ്ധിക്കും ഇതിപ്പന്ന് പറഞ്ഞാല് ആഹ് മഴയാണ് വെള്ളത്തിന്റെ ആവശ്യമല്ല പിന്നെ തിനോട് താല്പര്യമില്ല മറ്റത് വെള്ളം കുടിക്കണം കുടിക്കണം കുടിക്കണമെന്ന എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ പലയ വെള്ളങ്ങളൾ ഉണ്ടാക്കി ട്ട് വത്തക്ക ജ്യൂസ് അടിച്ചിട്ടൊക്കെ കുടിക്കും ഇതിപ്പംന്ന പറഞ്ഞാ അങ്ങനെ കുടിക്കാൻ കഴിയൂല ആ്ഹ് ഒന്നന്നാമത് അതാണ് നമുക്ക് വെള്ളത്തിനോടുള്ള ഒരുരി ഇഷ്ടം കുറുകയാണല്ലോ ഈ സമയത്ത് ആഹ് സമയത്ത് ക്ക് വെള്ളം കാണുമ്പോ ഒരി ഇഷ്ടാണ്. അപ്പൊ നമ്മള അങ്ങനെ കുടിച്ചോണ്ടിരിക്കും.
ഉം, ആ എന്നാ ശെരി എന്നായെ, ടൈം ആയി. ആഹ്, ടൈമ് ആയേയിരുന്നു.
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ
ആ ശരി ആ ശരി ഓക്കെ താങ്ക് യു വിളിക്കാവേ.